ഹലോ
ണ്ട് വിശേഷങ്ങള്
ആ നല്ല വിശേഷം അവിടെ എ അവിടെ എന്തണ്ട് വിശേഷം
നല്ല വിശേഷം ഇ മഴയാണോ അത് ആ ആഹ ഇന്ന് ഇവിടെക്കെ വെയില വെയില് അന്നെ
ചായേക്ക കുടിച്ചോ
ആ ശായുടിച്ചു സമയം പന്ത്രണ്ട് ആയില്ലേ ചോറ് കറിയൊക്കെ റെഡിയ ആക്കാനായില്ലേ
ആ ആ ചോറും കറീം റെഡി ആയോ
ഉം ആയിട്ടുണ്ട് ചോറ് വച്ചിട്ടുണ്ട് മീന് മസാല
ണ്ട് സാമ്പാർ വെച്ചത്ണ്ട് ഇന്നലെ രാ വൈകിട്ട് വെച്ചത്
ആ ഫുഡ് എല്ലാം ഒണ്ടാക്കുവോ
ആ ഫുഡൊക്കെ ഇണ്ടാക്കും
ആങ്‌ഹാ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ
ആരു ഇല്ല ഞാന് ഹസ്ബന്ഡ് മക്കള് മക്കള് രണ്ടു പേര് സ്കൂളിൽ പോയി ഏ എളേ കുഞ്ഞ് രണ്ടര വയസ്സ്
ആ ഹ ഹ ഉറങ്ങുവ അല്ലേ ആ ഹ പിന്നെ ഹസ്ബന്റ് ജോലിക്ക് പോയല്ലേ
ആ ഇന്ന് ജോലിക്ക് പോയിട്ടില്ല മൂത്ത മോനെ കണ്ണില് കുരു ഇല്ല മഴയില്ല മൂത്ത മോനെ കണ്ണിൽ കുരു ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതാ അവനേം കൊണ്ട് അപ്പൊ അവന് സ്‌ സ്കൂളും പോയിട്ടില്ല കണ്ണ് വേദനാന്ന് അറിഞ്ഞിട്ട്
ആ പിള്ളേര് പിള്ളേർക്ക് വെക്കേഷനക്കെ കഴിഞ്ഞു സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല അല്ലേ
ഏ അതൊന്നുമല്ല ഇനി ഇപ്പ ഇങ്ങനെ കൊറെേ ദിവസം ഇട്ടിരുന്നിട്ട് ഇപ്പല്ല ഉഷാറല്ലേ പുതിയ ബാഗ് പുതിയ പുസ്തകങ്ങള്
ട്രിപ്പ് ഒന്നും പോയില്ലായിരുന്നോ വെക്കേഷൻ സമയത്ത്
ട്രിപ്പൊന്നും പോയിട്ടില്ല അങ്ങനെ ആ പോവാറില്ല ഇ തൊട്ടടുത്ത ബീച്ചില് അങ്ങനെയൊക്കെ അങ്ങനെ പോകുംന്നല്ലാതെ പാർക്കിലൊക്ക
ആഹ് ഹാ ചോറും കറിയെക്കെ കഴിഞ്ഞല്ലേ രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോണോണ്ട്
ആ ചോ അതല്ല അവര് വാങ്ങിക്കും ചോറ് ഇവിടെ സ്കൂളിന്ന് മാനേജ്മെന്റ് സ്‌
ആ ആ
പിന്നെ ചോറവിടെ ഇണ്ടാവും കൂട്ടാൻ എന്തെങ്കിലും ഇപ്പ കൊണ്ടോകും
ആഹ് ഹ ഹ കൂട്ടാൻ മാത്രം കൊണ്ടോയാ മതിയല്ലേ എന്നാ കൊണ്ടോയെ ഇന്ന്
ഇന്ന് ഇന്ന് ഒരുത്തനല്ലേ പോയിട്ടുള്ളൂ അവന് കൂട്ടാനൊന്നും ആ കൊടുത്തയച്ചിട്ടില്ല ചെല ദിവസങ്ങളൊക്കെ കൊണ്ടോവൊള്ളു ചെല ദിവസങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ ഇണ്ടാവും ബുധനാഴ്ച മൊട്ട ഇണ്ടാവും ആ അങ്ങനെ
ഉം
ഓരോ ഇന്ന് ഇന്നെന്താ കച്ചമ്പറാ പരിപ്പ് കറി അങ്ങനെയൊക്കെ ആയിരിക്കും ഉം ഉം പരിപ്പ് കറി അങ്ങനെ ആയിരിക്കും വെള്ളിയാഴ്ച ദിവസൊക്കെ അങ്ങനെ ഉണ്ടാവാറുള്ളത്
ആഹ് ഹാ ഇത്രേം ദിവസം നല്ല മഴയല്ലായിരുന്നോ
ആഹ് ഇപ്പൊ രണ്ട്‌ മൂന്ന് ദെ വസായിട്ടല്ലേ വെയില്
ആ അതെ എടക്കൊന്ന് വെയില് തെളിയും ഇന്ന് ഇവിടെ വെയില് തെളിഞ്ഞിട്ടുണ്ട്
ആഹ് ഇന്ന് ഇവിടെ വെയിലുണ്ട് ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടിട്ടുണ്ട്
ആ ആ ഇന്ന് കൊറെ തുണിയുണ്ടോ ഇനി അലക്കാൻ
ഇല്ല അലക്കല്ലൊക്കെ കഴിഞ്ഞു മെഷിൻ അലക്കുമ്പോ എളുപ്പല്ലേ ചിലപ്പോ കൊറ കൊറച്ചു തുണിയൊക്കെയാണെ അലക്കല്ലുമേ അലക്കും
മ്മ്ഹ ആണല്ലേ ആ വാഷിങ് മെഷിനല്ലേ
ആഹ് വാഷിംഗ് മെഷീൻ കുറെ ഡ്രസ്സ് ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടാവുമ്പോ വാഷിംഗ് മെഷീനിൽ അല ക്കും. ഇപ്പോ രണ്ട് മൂന്ന് ദിവസായിട്ട് വാഷ് മിഷീനിലന്നെയാണ് അലക്കാ
പിള്ളേ കൊച്ച് ഒറങ്ണ് സമയത്തായിരിക്കും അല്ലെ
ആഹ് അല്ല അല്ലെങ്കിൽ കൂടെ ഇണ്ടാവും ജോലി ചെയ്യാം വീട് വൃത്തി ക്ലീൻ ചെയ്യലൊക്കെ പെര തൊടക്കലൊക്കെ ഹ്മ്മ് ഉറങ്ങുമ്പോ അല്ലെങ്കിൽ കൂടെ ഇങ്ങനെ ഉണ്ടാവില്ലേ തെന്നി വീഴും വെള്ള ഒക്കെ ഉണ്ടായാൽ അക ത്ത്. മ്മ് അപ്പപിന്നെ ഉറങ്ങണ സമയത്ത് തുടക്കും
ആഹ് ഹാ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞോ
ആ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിപ്പോ അത ഞാന് ഇപ്പ അങ്ങനെ ഫ്രീ ആയപ്പോ അങ്ങനെ വിളിച്ചത്
ആ ഹ
പിന്നെ ഇവന് ഒറങ്ങുവാണ് അല്ലെങ്കിൽ ഇവന് അതും ഇതൊക്കെ സൗ ണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കൂലെ അവന്റെ കൂടെ ഇങ്ങനെ നടക്കും വേണ്ടിയേരും അവന് സ്
വൈകിട്ട് എപ്പെ എത്തും കൊച്ച് വൈകിട്ട് എപ്പെ എത്തും എത്ര മണി വരെ ഉണ്ട്
മൂന്നരക്ക് വിടും ഇവടെ മൂന്നര വരെ സ്കൂൾ ഉള്ളു നേരത്തെ എത്തും. ആ കുഴപ്പല്ല. പഠിക്കൊക്കെ ചെയ്യും ഉം മാർക്ക് സെക്കൻഡോ ഫസ്റ്റ് ഒന്നും ഉണ്ടാവില്ല സെക്കൻഡ് തേർഡോക്കെ വാങ്ങിച്ചു വരാറുണ്ട്
ആഹ് ആഹ് സ്കൂളീന്ന് വന്ന് കഴിഞ്ഞാ പിന്നെ ഒരു ഒട്ടപ്പാച്ചിലായിരിക്കും
ആഹ് പിന്നെ മ് ആഹ് മ് ചായുടി പിന്നെ ഫോൺ ലേ വേണ്ടി വരും അതാണ് വലിയത് ഫോണാണ് ആദ്യം ചോദിക്കാ വന്നിട്ട് രാവിലെ പോമ്പോത്തേനും അതാ പറയാ വൈകീട്ട് വന്നിട്ട് ഫോൺ വേണന്ന് അല്ല തൊട്ടടുത്താണ് സ്കൂള് അഞ്ച മിനിറ്റ് നടക്കാനുള്ളൂ മ്
അപ്പൊ പിന്നെ ഒരു സ്കൂള് വിടാനും പോവണ്ട.
ആഹ് കൊ ഉച്ചക്കത്തേക്ക് എന്താ ഉണ്ടാക്കിയെന്ന പ സാമ്പാറാണോ?
സാമ്പാറുണ്ട് പിന്നെ മീന് പിരാനോഅല്ലെ. അത് മസാല
അതിനി വറുക്കണം അല്ലേ.
ആഹ് അത് വറുക്കണം- വറുത്തല് അതൊക്കെ വറുത്തല്ലല്ലേ ടേസ്റ്റ് ഉള്ളൂ. കറി ഞാൻ വെച്ചിട്ടില്ലട്ടാ എനക്ക്റിയില്ല കറി വെച്ച അങ്ങനെ ആരും കഴിക്കൂല അതില് കറി മാത്രം കഴിച്ചിട്ട് കഷ്ണം അവിടെ ബാക്കി ഇടും. അപ്പൊ പിന്നെ ആദ്യ കറിവെക്കല്.
ആ മീന് ചുമ്മാ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടാണോ വറ
ആഹ് അതെ അതെ- വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട്
ആഹ് അപ്പൊ ഹ് വെളുത്തുള്ളി ഒക്കെ ചതക്കുമ്പോ ഒരു ടേസ്റ്റ് ഒരു മണൊക്കെ ഉണ്ടല്ലേ
ചില ചില മീന് വെക്കു അതൊക്കെ ടേസ്റ്റ് ആണ്- അല്ലെങ്കിൽ മീന്റെ ചുവ ഉണ്ടാവും അല്ലേ. -അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അത് ഇടുമ്പോ.
ആഹ് ഇപ്പൊ ട്രോളിങ് തുടങ്ങിയോണ്ട് മീനൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടാ യിരിക്കും ഭയങ്കര വിലയായിരിക്കും അല്ലേ ഉം ഇവിടെ ഭയങ്കര വിലയാന്ന് മീനൊക്കെ എന്ത് ചെറിയ മീൻ തൊട്ടായാലും നല്ല വിലയാ
ഉം ഇവിടൊക്കെ ചാള ഇരുന്നൂറ്ററുപത് ഉം ഇരുന്നൂറ്ററുപത് ചാള മിഞ്ഞാന്ന് പോയി വാങ്ങിച്ചപ്പോ
ആഹ് ആഹ് ട്രോളിങ്ങിനി അമ്പത്തിരണ്ട് ദിവസൊണ്ടല്ലോ
ആഹ് ആഹ് അമ്പത്തിരണ്ട് ഈ ജൂണിതന്നെല്ലേ തുടങ്ങാറുള്ളത് ല്ലേ ജൂലൈ ആഹ് എട്ട് ആഹ് തൊട ആഹ് ഉം ആഹ് എട്ടാം തീയന്നെ തുടങ്ങാറുള്ളത്
ഉം അതെ അതെ എല്ലാവർഷം അങ്ങനെയെന്നെ ഇപ്പ നാപ്പത്തെട്ട് നാപ്പത്തെട്ട് ദിവസായിരുന്നു ആദ്യം പിന്നെപ്പം അമ്പത് രണ്ട് ദിവസാക്കി ആഹ്
ഇവിടെക്കെ പിഞ്ഞെ മീൻ കിട്ട്ണ ഏര്യാട്ടോ ചെമ്മീനൊക്കെ ആഹ് അതെ ആഹ് അതെ നിത്യം അയെന്നെ ഈ ജോലി മത്സ്യത്തൊ ഴിലാളികൾക്ക് ആകുമ്പ അവര്ക്ക് വേറെ ജോലിക്കൊന്നും അവര് പോകൂലല്ലേ ഈ ജോലിയല്ലേ അവര്ക്കുള്ളു
അതെ എല്ലാത്തിനും അതെ അതെ ഇനി ഇപ്പൊക്കെ കിട്ടണ തിനിപ്പോ ഫ്രീസ് ചെയ്ത് വെച്ചേക്കണ മീനൊക്കെയായിരിക്കും കൂടുതലും കി കിട്ടണത് നേരത്തെ പിടിച്ചൊണ്ട് വന്ന് ഐസിട്ട് വെച്ചേക്കണേരിക്കും വ കഴിച്ചാ വല്ലതും കൊഴപ്പൊന്നും വരാതിരുന്നാ മതിയാരുന്നു
ആഹ് അതന്നെ അതും പേടിയെന്നെണ്
ആന്നെ ഇപ്പോ ചിക്കനതുകൊണ്ട് വേലേം കൂടിട്ടോണ്ടല്ലോ മീൻ
ചിക്കന് കൊറച്ചായിട്ട് വേലയെന്നെയാണല്ലോ ലെ ആ പെരുന്നാളിനൊക്കെ വെലയെന്നെയാരുന്നു
ആഹ് നല്ല വെലയാ ഇപ്പ മീന് വെല കൂടിയല്ലോ മീനില്ലല്ലോ മീനില്ലാ ത്തൊണ്ട് മീന് വെലകൂടി ചിക്കന് കൊറച്ചൊരു നൂറ്ററുപത് ക്കെയാ ഞങ്ങടെവിടെക്കെ നൂറ്ററുപത് രൂപയൊക്കെയാ.
ആഹ് കിലോക്ക്ലെ ഉം ചെല ഏരിയേല് എറ ച്ചിയാണ് വാങ്ങ ഒരു കിലോ പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കും ചെലോര്
ആഹ് ആഹ് ഇവിടെ ഇങ്ങനെ ഒരു കോഴിക്കാ ഒരു കിലോയ്ക്കാ ആഹ് ഫ്രഷ്
ഒരു കില് അങ്ങനെ കോയിനെ വാങ്ങിക്കാ ചെല ഭാഗത്ത് എറച്ചി അങ്ങനെ കിട്ടും രണ്ടും കിട്ടും ഇന്നോല് എറച്ചിടെ വെല്യാണ് എഴുതി ക്കാ അപ്പോ അങ്ങനാവുമ്പൊ നമുക്ക് സുഖാണ് നൂറ് രൂപ ക്കോ കിട്ടും അരക്കിലോ ചെല സമയൊക്കെ മീൻ കിട്ടാത്ത സമയൊക്കെ നമ്മക്ക് അരക്കിലോ വേണെങ്കി അങ്ങനെ കിട്ടും
ആണല്ലേ ഞങ്ങക്കിവിടെ അങ്ങനെയൊന്നുവില്ലാ ഇവിടെ പിന്നെ പാഡ്സ് ആഹ് പാഡ്സ് ഒരു ഒരു സെക്ഷൻ എറച്ചിയൊരു സെക്ഷൻ ഉം ബോൺലെസ്സ്
ആഹ് അങ്ങനൊക്കെ ആഹ് അങ്ങനെക്കെള്ളേ ചെലപ്പോ ചെല സമയത്ത് പാട്സ് കൊണ്ടരുമ്പോ ആ ചെറകിന്റെ ആ ഭാഗൊക്കെ അധികണ്ടാവും അപ്പൊ അതൊക്കെ ഇത്ണ്ടാ എന്താ അൽഫാമോ അതിനൊക്കെ എടുക്കുംലേ അങ്ങനെ അതിന്റെ ബാലൻസ് അങ്ങനെ ചിക്ക ൻ കടയില് വെക്കുന്നത് ഉം അങ്ങനെയൊക്കെ കിട്ടും എന്റെ എന്റെ വീട്ടിലൊക്കങ്ങനെ അങ്ങനെ അവിടൊക്കങ്ങനെ കിട്ടും പക്ഷെ ഇവിടെ അതങ്ങനെ കിട്ടോ ഒരു ചിക്കൻ കിലോ അല്ലേ കോഴി കോഴി ഒന്നിച്ചങ്ങനെ വാങ്ങിക്ക
ഉം ഹ വീട്ടില് ചെറിയ പച്ചക്കറിത്തോട്ടൊക്കെ ഉണ്ടോ
ആഹ ഇപ്പൊ മഴ ഇപ്പ എല്ലാം പോയി ചീരൊക്കെ ഉണ്ടായി പച്ചമുളക് ചീര
ആഹ് ഞങ്ങള് വീട്ടിലും ഉണ്ട് പക്ഷെ പച്ചമുളകും ചീരയും പിന്നെ കോവക്കയും വഴുതനക്കൊക്കെ ഉണ്ട് കുറച്ച ഉള്ളൂ
ആ എന്നാലും ഞമ്മളെ ആവശ്യത്തിനല്ലേ
ആഹ് ആ് ആഹ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കറിവ
ആഹ ചെല സമയത്ത് ഒന്നും കറിയില്ലെങ്കി നമ്മുക്ക് അതിമ പോയി പറി ച്ചെടുക്കാലോല്ലേ
അതെ പുറത്തുന്നൊക്കെ മേടിക്കണേക്കാലും നല്ലതാണല്ലോ നീ നമ്മള് വീട്ടില ഉണ്ടാവുവാണെങ്കിൽ വീട്ടില് വിഷംൊന്നും അടിക്കില്ലല്ലോ ഒത്തിരി എന്തെങ്കലും വളക്കെല്ല ള്ളു വല്ല കഞ്ഞി വെള്ളോ അങ്ങനെ എന്തെങ്കും ആഹ അതെ അതെ
അടുക്കള വേസ്റ്റ്ന്ന ഇട്ടാത്തനെ അത് ഉണ്ടാവൂലേ നല്ല ഫലഭൂഷ്ടി ആായിട്ട്ണ്ടാവല്ല അല്ലേ ഉം നല്ല വളമാണ്
ആഹ എന്നാൽ ശരി എന്നാ
ആഹ ഓക്കെ ശരി ശരി